ഹലോ കേൾക്കുന്നുണ്ടോ
ഉണ്ടല്ലോ
ഫാന്റെ സൗണ്ട് ഭയങ്കരമാണല്ലോ
ആഹ്
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങള്
വിശേഷൊന്നുല്ല സുഖായിട്ടിരിക്കുന്നു ചായ കുടിച്ചില്ല
ആഹ് പിന്നെ ഇന്ന് സ്പെഷ്യൽ എന്തോ ആരുന്നു?
ഇന്ന് സ് സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു പിന്നെ തൈരുണ്ടായിരുന്നു മീൻ കറിയുണ്ടായിരുന്നു
മറ്റൊന്നു ഇല്ലായിരുന്നോ
ഉം ഇതന്നെ ധാരാളം
ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
വിശേഷങ്ങളെന്താ ചൂടാണ് പിന്നെ
മഴയൊന്നും പെയ്തില്ലേ
ഇതുവരെ മഴയൊന്നും പെയ്തില്ല വൈന്നേരം മഴ പെയ്യുവായിരിക്കും
ആഹ്
ഉം
ആഹ് അവിടെ വേറെ എങ്ങാണ്ടൊ ഒന്ന് മഴ പെയ്ത് ഭയങ്കര തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്.
മ് മ്.
പൊറത്തൂന്ന് കാറ്റ് വെച്ച് കേറുന്നുണ്ട്.
ആഹ മഴയുണ്ടോ?
മഴയില്ല മഴക്കോളാ മഴ പെയ്തില്ല.
ഉം ഉം പിന്നെ
ന്നെ മാങ് എന്നാ പരിപാടി ഫുഡ് ഒക്കെ ഉണ്ടാക്കി ഒന്ന് ക്രമീകരിച്ചു. ആഹ
ഉം
എന്നെ നിക്കായിരുന്നു ഇനിപ്പ ചായക്കെ ഇടണം.
ഉം ഉം
ങ്ങനെപോവുന്നു.
ഉം
പിന്നെ.. അഹ് ഫ്രൂട്ട്സ് ഒന്നും കിട്ടിയില്ലേ ഹെ മാങ്ങയൊന്നും കിട്ടയില്ലേ ഇങ്ങൊന്നും?
മാങ്ങയുണ്ടായിരുന്നു കഴിച്ചു.
നാട മാങ്ങയാ?
ആഹ ആ് കുസേലമാങ്ങ.
സമയണ്ടായിരുന്നു പൊളിയായിുന്നോ?
ചെറിയ പുളിയ ഉണ്ടായിരുന്നല് എന്ന മധുരം ഉണ്ടായിരുന്നു.
ആഹ ആഹ് ഇതാ ചെലം മാാങ്ങയാമ്പോ ഇഷ്ടം പോലെ മാംസം ഉണ്ടായിരിക്കുംല്ലേെ? മശൊക്കെ ഉണ്ടായിരിക്കും.
ഉം അതെ അതെ
ആഹ
ഉം
പിന്നെ മക്കളൊക്കെ എന്തിയെ?
മക്കള വിടെയുണ്ട് ടി വി ക ണ്ടോണ്ടിരിക്കുന്ന്.
ആ
ഉം.
ന്താ കാർട്ടുണ് കാണവാ?
കാർട്ടൂൺ
ആ ആ ന്താ പിന്നെ പ്രത്യേകിച്ച് പ്രോഗ്രമ ന്നുംല്ലായിരുന്നോ?
ഇന്ന് പ്രോഗ്രാന്നും പ്രത്യേകിച്ചണ്ടായി.
ആഹ
ആഹ
പിന്നെ ത്തൊക്കെ ഫുട്ട്?
ഉ വൈട്ടത്തെ ഫുഡൊക്കെ ഇരിപ്പുണ്ട് ഉ.. ന്നെ വൈട്ടത്തെ ഫുഡൊക്കെ ഇരിപ്പണ്ട്.
ആഹോ
ഉം
ആഹ് ന്താ ചപ്പാത്തിയ്യാ ചോറോ?
ആഹ് ചോറാ.
ആഹ് ആഹ്
ഉം
അങ്ങോട്ടൊക്കെ റേബുട്ടാനൊക്കെ ണ്ടോ?
നമ്മടെ ഞങ്ങളിപ്പം താമസിക്കടത്ത് റെബുട്ടാൻ ഒന്നും ഇല്ലാ വേറെ സൈടിലെക്കേ ഒണ്ട്
ഉം.
ആഹ്.
പിന്നെ. കൃഷികള്ക്കെ ഒണ്ടോ?
കൃഷികളൊന്നും ഇല്ല നമ്മക്ക് സ്ഥലോന്നും ഇല്ല നമ്മള് താമിക്ക്ന്നാടത്ത് സ്ഥലോന്നും ഇല്ലാ അത് കൊണ്ട് കൃഷിയൊന്നും ഇല്ലാ.
ആഹ് ആഹ്.
ഉം
ആഹ് പിന്നെ എന്തൊക്കെണ്ട് വേറെ
പിന്നെ അവ്ടെ വേറെന്നാ ഒണ്ട്
ഇവടെ വിശേഷം ഒന്നും ഇല്ല ഇവടെ മറ്റേ പൊറത്ത് കൃഷികളൊന്നും ചെയ്യാൻ പറ്റത്തില്ലാ ബയങ്കര പട്ടി ശല്യാക്കെ ആയൊണ്ട് ആഹ് വ്ടെ പട്ടിടെ ശല്യമാണ് പിള്ളേർക്കൊന്നും പൊറത്തോട്ട് എറങ്ങാൻ ഒക്കത്തില്ലാ. ഭയങ്കര പട്ടിശല്യം കൃഷികളൊക്കെ ചെയ്ത് ക്ക് ന്നാ ണേൽ എല്ലം പട്ടിയെല്ലാം വലിച്ച് പറിച്ച് കളാ
ആഹ് ഹാ
അഹ് ഒന്നും കൃഷി യൊന്നു ചെയ്യാ ആഹ്
ഉം
കൃഷിയൊന്നും ചെയ്യാൻ പറ്റ്ന്നില്ലാ
ഉം ഉം ഉം
ആഹ് ആഹ് ഇപ്പം ട്രിൻറിങ് ആയ്ട്ടൊള്ളത് പാമ്പാണല്ലോ
ആഹ് ട്രെൻഡില് പാമ്പുംണ്ട് ഉം
പാമ്പൊക്കെ ഇങ്ങനെ എറങ്ങും
ഉം ഉം ഉം
ആഹ് പിന്നെ നമ്മള് സ്ഥലത്താണെങ്കി ആഹ് എല്ലാം ഒണ്ട് ആനയൊണ്ട് കടുവയുണ്ട് ആഹ് കാട്ട് പോത്തൊണ്ട് കൊരങ്ങ് ഒണ്ട് ആയലൊണ്ട് എല്ലാം ഒണ്ട് അങ്ങനേ അവടെയും ശല്യങ്ങളൊക്കെയാണ്
ഉം ഉം ഉം
അങ്ങോട്ടൊക്കെ നാട്ടില് അങ്ങോട്ട് പത്തനംട്ടേ ആണെങ്കി ഇഷ്ടം പോലെ റേബൂട്ടാനൊക്കെയാഉള്ളെ
ഉം ഉം ഉം
നമ്മള് ഇങ്ങോട്ട് താമസിക്കുന്നേടാത്ത് റെബുട്ടാൻ കൊറവാ
ആഹ് അങ്ങോട്ടൊക്കെ എന്നാ മാങ്ങയാണോ
മാങ്ങയൊണ്ട് ചക്ക ചക്കയും കൊറവാ എന്നാലും അത്യാവിശ്യം കിട്ടും ഉം ഉം
ആഹ് ആഹ് വണ്ടി എന്താ ശബ്ദം കേക്ക്ന്നേ അവടെ അതിലേ എന്തോ വ വണ്ടി റുട്ടാ
ആഹ് റോഡ് സൈഡാ
ആഹ് ആഹ്
ഉം
ഉം ഉം പിന്നെ ആഹ് മോന് എന്തോ പറയ്ന്ന് വിളിച്ചോ
മോൻ സുഖായിട്ട് ഇരിക്ക്ന്ന് കൊഴപ്പൊന്നും ഇല്ലാ
ആഹ് അവ്ടെ പിള്ളോരൊക്കെ ഉണ്ട് ചാടാന് ഉണ്ടല്ലേ
ഉം
പിന്നെ
പിന്നെ
വേറെ
മോന്റെ എന്തോ എക്സാം ഉണ്ടോ പറഞ്ഞിട്ട് നാളെ പഠിച്ചോ
അറിയില്ല കൊടുത്തിട്ടുണ്ട് പഠിക്ക്ന്ന്ണ്ടോന്ന് അറിഞ്ഞൂട
ഉം ചോദിച്ചൊന്നു ഇല്ലേ എപ്പെക്ക്ള്ളതാ ഉം ഉത്തരം ഒന്നും പറഞ്ഞ്ല്ലേ
ഉം കൊറച്ചൊക്കെ പറഞ്ഞു
ഉം
ഉം
പിന്നെ വേറെ ഇന്ന് മഴ ഇന്ന് മഴയൊന്നും പെയ്തില്ലേ
ഇതുവരെ മഴയൊന്നും പെയ്തില്ല
ആഹാ
നല്ല ചൂടാ
ആഹ് വെള്ളം ഒണ്ടോ വെള്ളം
വെള്ളം ഉണ്ട് അത്യാവശ്യണ്ട്
ആഹ്
ഉം
പിന്നെ ഇന്നത്തെ ഏഹ് ജോലിയൊക്കെ ഒതുങ്ങിയോ
എന്തോ
ഇന്നത്തെ ജോലിയൊക്കെ ഒതുങ്ങിയോ
ആഹ് ഒരുവിധം
ആഹ് പിന്നെ
പിന്നെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറാ
ആഹ് നാട്ടില് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ചൂടൊക്കെയാണ് നാട്ടില് റംമ്പൂട്ടാനൊക്കെ ഇങ്ങനെ കായിച്ചു വരുന്നു
ഉം
ഉം മഴേക്കേള്ളാണ്ട് കൊറച്ചൊക്കെ പൊഴിഞ്ഞു പോയി ചൂടുള്ളപ്പളും പൊഴിഞ്ഞ് പോയി ഇങ്ങനെ കുറച്ച് പിടിച്ച് പിടിച്ച് വരുന്നുണ്ട്
ഉം ഉം
റംമ്പുട്ടാനെ
ഉം
റംമ്പുട്ടാന്റെ മാങ്ങേടേം റംമ്പൂട്ടാൻ്റെം ഒക്കെ സീസൺ ആണല്ലോ
ആഹ് അതെ അതെ
ആഹ്
ഉം
സേലം മാങ്ങാ നാട്ടീന്ന് ഇതുപോലെ കൊണ്ടുവന്നായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ
ഉം ഉം
മധുരം ഒള്ളതുണ്ട് പുളി ഒള്ളതുണ്ട് ചിലതൊക്കെ ഇടക്കെയാണ്
ഉം ഉം ഉ അവിടെക്കെ മാങ്ങ കിട്ട് കിട്ടുവായിരിക്കും ല്ലേ
ആഹ് ഇവിടെ അടുത്തൂന്നൊക്കെ ഇഷ്ട്ടം പോലെ മാങ്ങ കിട്ടും
ഉം ഉം
നമ്മളെ അപ്പറത്തൊരു അച്ചായൻ ഇണ്ട് അച്ചായൻ അവിടെന്ന് ഇഷ്ട്ടം പോലെ മാവൊണ്ട് ഞാന് രണ്ടു മാസത്തേക്ക് അപ്പ അച്ചാൻ കൊണ്ട് തരും
ഉം ഉം
മാങ്ങയൊക്കെ
ഉം ഉം
ആഹ് അവിടെ അച്ഛന്റെ വീട് വീട് പണിയുടെ കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുകയാണ് മരൊക്കെ ഇങ്ങനെ മുറിച്ച് ഇനിപ്പ
മുറിച്ചോ
മാവും മുറിച്ചില്ല മറ്റേ ആഹ് ഒരാഞലി തേക്ക് അത് ഒരു എഹ് തെങ്ങൊക്കെ മുറിച്ചു രണ്ട് തേങ്ങോക്കെ മുറിച്ചു താഴയൊക്കെ
ഉം
അവിടെ നിലം നേരപ്പാക്കണം എന്നിട്ട് ഇനിയിപ്പ ആളെ കിട്ടിയില്ല അത് കമ്പനി തോടങ്ങാൻ വേണ്ടിയുള്ള ചെയ്യാനുള്ള ആളെ കിട്ടിയില്ല
ഹ്മ്മ്
ആഹ് അയ്നെ നോക്കണ്ടിരിക്കുന്നു ആഹ് അങ്ങനെയാണ് കാര്യങ്ങള്
എന്താ
ആഅവര് വീടി ആളെ ങ്ങനെ നോക്കോണ്ടിരിക്കുന്നു
ആഹ് അതെ അതെ ആഹ് ആഹ് ആഹ് ആ അടുത്താണോ വീട് അടുത്താണോ അവര്
ആഹ് അവിടെ അടുത്താ ത്ത
ഉം ഉം
ആഹ് അങ്ങനെയാണ് കാര്യങ്ങ പ്പം പിന്നെ വർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വീടിന്റെ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്
ഉം ഉം
ഉം
പിന്നെ
ആഹ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ
ആഹാ
ആഹ് പിന്നെ ച്ച വിളിച്ചോന്നും ഇല്ല
ഏഹ്
അച്ഛൻ വിളിച്ചോന്നുംല്ല അച്ഛന വിളിക്കണേന്
ആഹ ആഹ് ആഹാ
ന്ന പിന്നെ
ഉം ശരി ന്നാ ഓക്കെ
ഹലോ
ഓക്കെ
ഓക്കെ